ഹലോ
ഇക്കണ്ടോ
ആഹ് എന്തൊക്കെയാ
ന്താ പരിപാടി.
ഞാനപ്പോ ഇപ്പളെ വൈന്നാരെ പഴം ഇ ന്ന് കളിയൊക്കെണ്ടല്ലോ ഇപ്പം അത് കാണാൻ മാണ്ടിങ്ങനെ നിക്കെനു
ആഹ്, സ്പെയിന്റെ കളി കാണല്ണ്ടോ?
ആഹ് കണ്ട്.
ഹ്മ്മ്, ജയിച്ചുലാ
ജയിച്ചുന്നാ പ്രതീക്ഷ ജയിച്ചോകാരം.
ഹ്മ്മ്, ജയിക്കട്ടെ എന്റെ ടീമെളൊക്കെ ജയിക്കട്ടെ. നിലനിൽപ്പിന്റെ പ്രശ്നാണ്.
ആഹ പ്രശ്നം ഇന്നെട്ടെത്താപ്പം ഇനി ഞാ അതെ മറ്റേ ഈ യമാൽന്റെ ഒക്കെ ടീമേ സ്പെയിന്.
അമ്മള ആളിണ്ട്ന്ന് ഉം അങ്ങനെയൊക്കെനു അനക്കെന്താര്ടി
പരിവാടി എത്താ നാങ്ങനെപ്പൊന്ന് വെറുതങ്ങനെ ഇരിക്കായിരുന്നു ഫുഡഴിച്ചേനെഷം. കൊർച്ച് റീലൊക്കെകണ്ട് അങ്ങനെ പിന്നെ? ഇന്ന് വിളിക്കാന്ന് വിചാരിച്ചു.
ആഹ്, ആഹ് ന്നിട്ട് എന്തൊക്കെ ഇപ്പോ അവസ്ഥ കൊറെ കാലായിലെ ഇപ്പൊ കണ്ടിട്ടും വിളിച്ചിട്ടും ഒക്കെ
ഹ്മ്മ് നമുക്കൊന്ന് മൊത്തത്തില് ഒരുമിച്ച് കൂടണ്ടേ
കൂടാന്ന പ്പ കര്ത്ണ്ട് ഞമ്മളിപ്പോ ലാസ്റ്റ് പ്പ നമ്മളെ ആണ്ങ്ങൾ മാത്രം. കൊറച്ചാൾക്കാര് കൂട്ടിയതാണ് അന്നാ നാട്ടിലില്ലോരെ, ആ ചായ കടിലല്ലേ ലാസ്റ്റ് കൂടിയത് അന്ന് നമ്മള്
ആ ആ ആഹ്. അന്നാ ചായയും പഫ്സും കഴിച്ചന്ന്ല്ലേ?
അഹ് ആഹ്
ഉും നമുക്കിനി മൊത്തത്തില് ക്ലാസ് വരെ മൊത്തത്തിലുള്ളരു ഒരുമിച്ച് കൂടണ്ടേ? എവിടെ ഇപ്പോ നല്ലൊരു- വല്ല റിസോട്ടോ എന്തെിലുമൊക്കായിട്ട്
ആഹ നമുക്ക്ന്തെങ്കിലും ഇതേമാതിരിത്തെന്തേലുക്കെടുത്തിട്ട്. നല്ല സ്ഥലായീട് ഒരുമിച്ച് കൂടാൻ പറ്റിയെ ഹ്മ്മ് ഇപ്പ ഇപ്പൊ എല്ലാരും നാട്ടിലുണ്ട്, വിദേശത്ത് പോയൊലൊക്കെ നാട്ടിക്ക് വന്ന്ക്ണല്ലോ ഇപ്പോ എല്ലാരും
ആഹ് അത്രന്നെ, നമുക്കിപ്പോ എല്ലാർക്കും ഒരു ഒയിഞ്ഞ് കിട്ടിയ നേരാണ്. ഇനിപ്പോ ഇങ്ങനെ കിട്ടണംന്നില്ല. നമുക്ക് ഇപ്പോ എവ്ടെ നോക്കാ അതിന് പറ്റിയൊരു സ്ഥലം
കോർചിസം എങ്ങനെപ്പോ എല്ലാർക്കും പ്പൊ അഭിപ്രായ പെട്ടന്നാവുല്ലേ? ഓല്ക്കൊക്കെ പ്പൊ താല്പര്യംണ്ടെനമുക്ന്ന പെട്ടന്നാക്കേനു കാര്യങ്ങളക്കെ ഈ തെരക്കാവുണേന്റൊക്കെ മുമ്പ് ഇനിപ്പോ ഗൾഫ് ഏകദേശം പോണേന്റെ മുമ്പ് ഇത് നമ്മളെ ഇതിലൊക്കൊന്നറിയിച്ചാലെ ആ കൂട്ടായ്മയിലൊക്കൊന്നറിയിച്ചാ പെട്ടൊന്ന് വരല്ലോ പാ
വരും വരും ആഹ്, മൊത്തത്തിലമ്മക്കെ വാട്സആപ്പ് ഗ്രൂപ്പിലൊന്ന് ചർച്ച ചെയ്യണം. ആഹ്, എവിടെ പോണ്ടിയെത് ആർക്കൊക്കെ എവിടെക്കെ ഇഷ്ട്ടപ്പെട്ട സ്ഥലങ്ങള്. എത്രീസം ലീവ് ഉണ്ടാവും, പിന്നെ രണ്ടീസം വാണോ, മൂന്നീസം വാണോ? എത്ര ചെലവ് ഇതിന്റെ ഉള്ളില് വരണം
ആഹ പെണ്ണുങ്ങളും കുട്ടിളും വാണോ അതും ഇഞ്ഞി ഞമ്മള് ഒറ്റക്ക് മതിയോ? അത് ഞമ്മക്ക് തീര്മാൻച്ചാ
തീരുമാനിക്കാ അതേകാരം നല്ലത്. ഞാനിപ്പോ ഇങ്ങനെ കണ്ടേച്ച് ഇന്റൊരഭിപ്രായം എന്താച്ചാല് നമ്മക്ക് നല്ലൊരു റിസോട്ട് ഒരു രണ്ടീസം റിസോട്ട് പിടിക്ക. പെണ്ണ്ങ്ങളൊക്കെ ഇണ്ടാവുന്നുന്നത് കൊറച്ച് ബുദ്ധിമുട്ടേക്കാരം പിന്നെ ഓലെ നോക്കാന് നേര ഓര്ഹ് ആഹ്, ഓര് ഇവടെ നിന്നോട്ടെ ഓര് പെരിലിന്നോട്ടെ ഓരെ കൊണ്ടോവണ്ട.
ആഹ ഞമ്മക്കേ ഞമ്മക്ക് ആണ്ങ്ങളും ത് ഞമ്മ കൂടീട്ടെ ഉസാറാക്ക. ന്നാലലെപ്പോ മറ്റേപ്പൊ നടക്കൂല ഓലിണ്ടെങ്കിലേ കുട്ട്യാളുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും.
ഓ ഓര് പെണ്ണ്ങ്ങള് വേറെ കൂടിക്കോട്ടെ?
ആ ഓര് ആ ഓര് അരെ കൂടിക്കോട്ടെ ന്നിട്ട്.. ആഹ് അന്റെ നാട്ടത്തോരു ചങ്ങായിണ്ടായില്ലേ എന്താ ഓൻ്റെ പേര് സഹതോ ഓ അപ്പൊ എന്താ വന്റെ അവസ്ഥ
ഓന് കൊഴപ്പില്ല അങ്ങനെ പോവണ്ട് ഓനിപ്പോ ഗൾഫില് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് കയറിയതാണ് ഒരു കൊല്ലാവണുള്ളു ഓനിക്ക് ലീവ് ഇണ്ടന്ന് പറഞ്ഞെനു അപ്പൊ ഓന് വരാന്ന് പറഞ്ഞേക്കണ് ഇപ്പോ ഓനിക്ക് ലീവ് ഇണ്ട് അപ്പൊ അത്യാവശ്യം പൈസക്കായ ഉണ്ടാവല്ലോ അക്കൗണ്ടന്റ് അല്ലേ ചാറ്റേഡ് അക്കൗണ്ട് പഠിച്ച ഏതാണ് പാസ്സായ ആളാണ്
അവന്റെ എന്തൊരു പ്രശ്നം ഞാൻ എന്താ ചോറ് നമ്മൾ അറിഞ്ഞീന എന്താ വീട്ടുകാര ഇത് വീട്ടുകാര പോ അതോ വീട്ന്തോ ജപ്തിക്കോ അങ്ങനെ എന്തൊക്കെയൊ ഒരു പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ കേട്ടീനു
ആഹ് അതിപ്പോ ഓന് പോയിനശേഷം ഇപ്പോ കൊറേശ കൊറേശ ലോണ് ഇങ്ങനെ അടച്ച് തീർത്തക്കണന്ന് കേട്ടു ഇനിപ്പോ അത് റെഡിയാവും കാരണം ഇപ്പൊ ജപ്തിന്റെ നോട്ടീസ് ഒട്ടിച്ചപ്പോ തന്നെ ആൾക്കാര് വീട്ടുകാരും കുടുംബക്കാരും എല്ലാരും കൂടിട്ട് കുറച്ച് പൈസ അടച്ച് ഇപ്പൊ തൽക്കാലം ഒതുക്കിക്കണ് ഇനിയിപ്പോ അയിൻ്റെ പേരിലൊരു കേസ് ഉണ്ടാവൂല തോന്നണുണ്ട്
ആ ആ ഞാ അന്നന്നെ വിളിക്കണംന്നു കരുതിയിക്കണം അന്ന് പിന്നെ അന്റെ ഓർമ്മ അന്ന് പെട്ടന്ന് ഓർമ്മ കിട്ടിയില്ല ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പെ നമ്മളെ മടിച്ചാളാണ് നമ്മക്ക് ക്കറിയാ അവനെ പറ്റി പക്ഷേ ഇപ്പൊ പെട്ടെന്ന് പ്പ ആരോടാ ചോയിക്കണ്ടേ ന്നെ ഓനിക്ക് എന്താലും വിളിക്കോയ്ക്കാൻ പറ്റൂല്ലല്ലോ ആര്ക്കും വിൾച്ചോക്കണ്ട, പിന്നെപ്പ പിന്നെരീസപ്പ ഓർമ്മട്ട്യന്ന് പിന്നെ വിളിക്കാനും ങ്ങനെ മറന്നോയി.
ഉം, നമുക്ക് ഒരു ഓനന്ന് ഓൻക്കെന്തെലെക്കെ ഒരു സം രു സംഭാവന എന്തേലും കൊടുക്കണെങ്കിലും ഉപകാരപ്പെടും. പിന്നെ ആ വീട് മൊ ആ ആ ആ കുടുംബം ഒന്ന് രക്ഷപെടട്ടെ, ഓന് പ്പോ പൈസ കൊറ്ച്ച് കയിഞ്ഞാ തരുവായിരിക്കും.
ആ ഓന്റെ കല്യാണൊക്കെ കയിഞ്ഞോ?
കല്യാണായിട്ടില്ല്യ. കല്ല്യാണം നോക്കാനാവ് ണൊള്ളൂ, അപ്പൊ ഈ പേരൊന്നും ഇല്ല്യാതൊണ്ട്പ്പൊ കല്യാണങ്ങനണ്ട് നടക്ക് ണില്ല്യ. കൊറേ ത് വെര്ണ് ണ്ട്. ഏ ആൾക്കാര് വെര്ണ് ണ്ട്, പെണ്ണുങ്ങളൊക്കെണ്ട്. പക്ഷേ ഇ കുടുംബംങ്ങനെ, എല്ലാരുപ്പം കുടുബം നോക്കീട്ടല്ലെ കല്ല്യാണം.
ആ ഉം ഒന്നാമത് വാപ്പല്ലാത്തല്ലേ, പിന്നെ ആ പ്രശ്നണ്ടാവും.
ആഹ് അ അതെല്ലം കൂടിപ്പൊത്ത്പോകൂല, എന്താ ചെയ്യപ്പം?
അഅ് അമ്മക്കെന്താച്ചാ അമ്മക്ക് എന്തായാലുപ്പം കൂടിട്ട് തീരുമാനിച്ച . കാര്യങ്ങളൊക്കെ,
ആഹ്, അല്ല ഓന് ഓനറിയര്ത്. ഓന ന്നാ പിന്നെ അഒരു മോശല്ലേ, മക്ക് ചടപ്പല്ലേ അമ്മള്
ഓ, അമ്മക്ക് കാര്യങ്ങളൊക്കെയ് തീരുമാനിച്ച് എല്ലാരോടും ചോയിച്ചിട്ടിങ്ങനെ മ്മക്കൊരു നിശ്ചയ സംഖ്യാ എല്ലാട്ത്തും പിരിച്ചിട്ടോ, അങ്ങനെന്തേലും കാട്ടി
ആഹ് ഓന്, ഓനിപ്പതർണാ ചെൽപ്പോ വേട്ച്ചൂലാ. കാര്ണം, ഓൻക് ഇപ്പ നല്ല പണി ണ്ടായോണ്ട് ഓനിപ്പോ ഏ ഒയിവാക്കി വിടാൻ ചാൻസ്ണ്ട്. അപ്പൊ ഞമ്മക്കെന്നെ ഓരെ ഓന് അറിയാണ്ടെ കൊട്ക്കണേക്കാളും നല്ലത്.
ആ ആന്നെല്ലെ, ഉം
പ്പങ്ങനൊക്കെെനി കാര്യങ്ങള്. എന്താണ് തിന്ന്ട്ട്
ഇന്നിട്ട്പ്പപ്പെളാ, ഇന്നപ്പോ പറ്റ്യ ദിവസം, അമ്മക്ക് ഈ മയക്കാലൊക്കാണ്ട് നല്ലൊരു ഇൻക് ഇദ് കാലാവസ്ഥൊക്കെ അമ്മക്ക് കിട്ടും. ഈ കൊർച്ചൊക്കൊര് ഉൾ പ്രദേ ഇങ്ങനെ വയനാട് പോലത്തെ സ്ഥലൊക്കെ പുട്ച്ചാണെങ്കി. ക അവടെക്കെ നല്ലെ റൂമും, അതുപോലെ കാര്യങ്ങളൊക്കെണ്ട്.
ഉം, വയനാട്ട് ഓൾറെഡി തണ്പ്പ്ണ്ട്, പഷെ അമ്മക്ക് കൊയപ്പല്ല. അമ്മ അ്, എല്ലാര്ക്കും പറ്റ്ണ സ്ഥലതാണെങ്കെ അമ്മക്ക് അവ്ടെതന്നെ കൊട്ക്കാം. ഞാന്പ്പോ വയനാട് ക ക്ണ്. വയനാടാവുമ്പോ റിസോട്ടത്യാവശ്യത്തിന്ണ്ടല്ലാ.
ആഹ്, വയനാട്ണ്ട്. അമ്മളൊരു കൂട്ടുകാരൻ്റിംണ്ടവടെ, ഒരു ഇതേമാരത്തൊരു ചെറിയൊ രു ത്തും പരുവാടി ഏ ബാച്ചില് വിവാഹം കഴി കഴ്ത്തോട്ക്കില്ല. അതെ ഞമ്മളിപ്പൊ പെണ്ണുങ്ങളും കുട്ട്യളൊന്നും ഇല്ല്യല്ലോ, നമ്മള് ആണുങ്കൾ മാത്രം കൂടാൻ പറ്റിയഒരു നല്ല അടിപൊളി ക പ്പഇങ്ങനെ പെട്ടെന്നൊന്നും ആൾക്കാര് എത്തിച്ചേരാത്തൊരൊരു സ്ഥലൊക്കെ അമ്മക്ക്ണ്ട്. അവടെ പറ്റിയ ഉം നമ്മളെ കൂട്ടാരന്ണ്ട്. ഞമ്മള് ന്നാള് ബട്ത്തെ നാട്ട്ത്തെ ചെർക്കമ്മാരൊക്ക കൂട്ടിട്ട് ഞങ്ങളങ്ങട്ടാന്നാള് പോയിനെ.
ഉം, ഉം, ഉം. അപ്പോ എ എങ്ങനെ എത്രാവും പോ അയിനെത്രാവും ഒരീ ഒരീസ്തിന്.
അഅ് അമ്മളെ ആളെണ്ണത്തിനാണ്, ഇങ്ങനെപ്പൊര് റൂമില് ഓര്പറഞ്ഞീനെ പത്തൊക്കെനി. അപ്പ ഞമ്മളെ മൊത്തത്തില് ആ കോട്ടേജ് മൊ ത്തം ആ ഏ ത് മൊത്തം ഞമ്മക്കാതെരാണ്. അതെ, പൂള് ഒക്കെ പ്രൈവറ്റെയ്കാണ്ട് ഒക്കെ സ്വകാര് തായിട്ട് അമ്മക്ക് നല്കാണ്. ആഉം ഉം നമ്മക്ക് മാത്രം. അത് നല്ലൊരു ഉം കാലാവസ്ഥിതൊകൊത്ത് വെര്മ്പോ നല്ലൊരു അടിപൊളി സ്ഥലം തന്നെനു അവ്ടെ.
ആഹ് അപ്പൊ അന്നാവിടൊന്ന് ചു ചോയിച്ചോക്കല്ലേ, ഒയിവ്ണ്ടാവോന്നോ പ്പം സീസണായോണ്ട് പ്പ അല്ലാരും ബുക്കെയ്ത ച്ചിണ്ടോ
ആഹ് അ അണ്ട്
ക്ക് നമക്ക് കിട്ടാണെങ്കി വെല്ല്യ സുഖാവും. പൈസിം കുറച്ച് കൊറക്കാലോ, രണ്ടു ദിവസം ഉണ്ട് പിന്നെ ചെങ്ങായിം ആകുമ്പോ പിന്നെങ്ങനൊക്കെ അഡ്ജസ്റ്റ് മെന്റ് ചെയ്യാം, സാധാരണ ഇപ്പോ ആഹ്, സാധാരണ ഇപ്പോ റിസോർട്ട് പോുകവാണെങ്കിൽ ഫുഡോക്കെ ഒരു നേരത്തെ ഫുഡ് ഒക്കെ ഉണ്ടാവുള്ളു. ഇതാവ്പ നമുക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ
ഉം, ആ ഭക്ഷണങ്ങൾ, കാര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പാട് ചെയ്യല്ലോ അവിടെ.
ഉം
അതൊക്കെനെ.
പിന്നെന്ത, പൈ, പിന്നെ നമുക്ക് അൽഫമൊക്കെ ചൂടാ രാത്രി. ഒരു ക്യാമ്ബ് ഫയർ ഒക്കെ മാരി രാവി
അതിനൊക്കെ അവിടെ സംവിധാനം ഉണ്ട്.
ഉണ്ടല്ലേ, ആഹ് പിന്നെ പൂളുണ്ടല്ലോ അത്യാവശ്യം
ഉം. പിന്നെ അതേമാതിരി എന്തോ, ഇന്റെ ഇപ്പറത്തെ മറ്റേ ബ്നെ അറിയിലെ അനക്ക് മറ്റേ ദിൽഷാത്, നമ്മളപണ്ടായിനെ. ബടെ, അപ്പറത്തിെല്ലേ. ഓ ഓന്റെ അടുത്ത് ഇതേ മാരി ഒരു ചെറിയൊരു ഇങ്ങനെ നമുക്ക് ഈ ഉല്ലാസയാത്രൊക്കെ പോണഒരു ബസ്സൊക്കെ ഉണ്ട്, നമുക്കൊരു നാപ
ബസ്സ്ണ്ടല്ലേ, ആ ചെറിയ ബസ്ല്ലേ മിനി ബസ്സ്
ആഹ്, ഉണ്ട്ണ്ട് അപ്പൊ ഞമ്മക്ക അത് കിട്ടിയ അത് മുതലായി. അതിൽ, പിന്നെ വേറെ ചിലവ് വല്യ കാര്യങ്ങളൾ ഒക്കെ നോക്കണ്ടല്ലോ, നമ്മള് തന്നെയണല്ലോ.
ആഹ്, അതുശരി, ഓന വേഗം ചാക്കിലാക്കാം.
ആഹ്, അതുണ്ട്. ന്ന, പിന്നെ നമ്മക്കൊരു ചൊറായില്ല, നമ്മക്ക് എന്താച്ചാ കാട്ടല്ലോപ്പോ.
ഉം.
ഉള്ളില്ലേ. ഓ, ഓന് ഞമ്മളിപ്പോ ഇടക്ക ഇങ്ങനെ ഞ ഇവിടെ കൂടലുണ്ട്, നമ്മൾ ഇവിടെ ചായ്ക്കടലെ. പിന്നെ അതേമാരി നമ്മളപ്പണ്ടായിനെ ഉം, ഇബടല്ലെ ഞങ്ങളെ, ഈ വാത്തിലവരൊക്കെ ഞങ്ങള് ഇടക്ക് കൂടുലണ്ട് നമ്മള് ചായക്കാടില്. കൂടലൊക്കെ ഉണ്ട്.
ഇപ്പൊ ആരെങ്കിലും മിസ് ചെയ്യണ്ടോ, വരാത്ത ആരെങ്കിലും ഉണ്ടാവോ എല്ലരും നാട്ടിലില്ലേ ഏകദേശംക്കെ.
എല്ലാരും ഇപ്പ ഇണ്ട്, ഇപ്പൊ മിസ്സിങ്ങ ഒന്നുമില്ല. പിന്നെ എന്തോ ഒരു ആരോ ഒരുത്തൻ ഹോസ്പിറ്റൽ കേസ് എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടിന് ഞാന് ലാസ്റ്റ്. എന്നക്കെ പറഞ്ഞട്ട് അതൊക്കെ ശരിയായിക്കും നമ്മക്ക് അതക്കെ ഒന്ന് ഒഴിവ്ണ്ടാകുമ്പളെ ആഹ്
ഉം അത്യാവശ്യം ഉള്ളവരാണോ?
അത്യാവശ്യംന്നൊക്കെ തോന്നിനി, ആപ്പൊ ഇതൊക്കെ ചൊറ. ആ ചൊറൊക്കെ തീർന്നിട്ട് നമ്മക്ക് പോയാ മതി. അയിനിപ്പോ വല്ല ടൈം സമയന്നും ഇടക്കൂലല്ലോ, എല്ലാവർക്കും ഒന്ന് ആശ്വാസമായിട്ട് പോയാലൊക്കെ മതി.
ഉം, നമ്മ നോക്കാം ഓലെ എല്ലാരിം ഡേറ്റ് പറ്റണ ഒരു ടൈം നോക്കിട്ടേ. നമുക്ക് ഒറ്റ പുടിതം പുടിക്കാം.
അത് പറ്റൊയ്. വേറെത്താ ഇന്ന് കളിയും പരിപാടിയൊക്കെ ആയോണ്ടേ. അപ്പൊ അയിന്റെ ഒരു ഒരുക്കത്തിൽ ആണപ്പാ ഇഞ്എന്താ ന്നാവോ? ഉറങ്ങ ന്നരിട്ട്, അതാപ്പകല്ല പേടി.
നാളെ നാലരക്ക ഉണ്ടല്ലോ അത് എങ്ങനെ കാണുണ്ടോ സുബൈ
മം ആഹ്, കാണ കാണണംന്ന കരുതിണ്, അത് നമ്മളെ കളിയാണല്ലോ വേണ്ടപ്പെട്ട കളിതന്നെയല്ലേ രണ്ട് ടീമും അഡ്രോടയ്പേട്
ഒഹ് ഒഹ് ഒഹ് അല്ലാതിപ്പോ രാത്രി കണ്ട്പ്പോ ഒക്ക ഇണ്ടാവോ ഇല്ല എഅപ്പ എങ്ങനെ കാണയ്യി
അതാണ്പ്പോ നാളപ്പിന്നി ഇതായാണ്ടെ വെള്ളിയാഴ്ചായാണ്ട് വല്ല്യ പ്രശ്നല്ല നമുക്ക് ഉച്ച വരെ കെടന്നുറങ്ങാ
ഉം അപ്പഅങ്ങനെക്കെണ് കാര്യങ്ങള് എന്നാനിപ്പോ അമുക്ക് വേറെ ഒര് ടൈം ഒറപ്പിച്ചീനെഷന്നാ പിന്നെ സംസാരിക്കല്ലെ കാണുമ്പോനി
ആഹ് അങ്ങനെ കാര്യങ്ങള്ന്നാ അപ്പ ചെയ്യാ കാര്യങ്ങളൊക്കെന്ന് തീരുമാനിച്ചി ട്ട് എല്ലാരിം ഇതൊക്കെ കാര്യങ്ങളൊക്കെ ന്നർഞ്ഞിട്ട് വിവരങ്ങളൊക്കെ അർഞ്ഞിട്ട് നമക്ക് ‌ശരിയാക്കാ ന്നാഒക്കെന്നാ
ഉം ന്നാആയിക്കോട്ടെ താങ്ക്
ആഹ്